കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം ന്നാഎടുക്കുവാ?
തൂത്ത് വാരുവാണോ?
ആഹ് ഹാ ആ ഇല്ല അവിടെ ഒരിച്ചിരി തൂത്ത് അടി ച്ചിടാനുണ്ടായിരുന്ന് അതിന് പോയതാ. ഹ ഹ
ആഹ് ശരി ശരി.
ന്നാ എട്ക്കുവായിരുന്നു? ആഹ് ഇന്ന് ഇച്ചിരി ഒഴപ്പി തുണിയൊന്നും അലക്കിയില്ല ഇനി വേണം അതൊക്കെ അലക്കാൻ.
ആഹ് എനിക്കിന്ന് ലീവ് ആയോണ്ട് എന്റെ പണിയെല്ലാം ഏകദേശം തീർന്നു.
ആണോ ആഹ് ആ ആ ഞാനെന്നാ ഇന്ന് അ അലക്കണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തിയതാ പിന്നെ ഞാൻ ഉണ്ടാവുമല്ലോ
ആഹ് ഒരു ദിവസം വെച്ചിരുന്നാ പിറ്റേ ദിവസം പിന്നെ
ആഹ് ഹാ അതും ശരിയാ. ഉം പിന്നെ പിള്ളാരൊക്കെ എന്ത്യേ?
എല്ലം ഉണ്ട് ഇവിടെ രാവിലോട്ട് ഞങ്ങൾ അടുക്കും പെറക്കും ക ട്ടിൽ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു സോഫ മാറ്റുന്നു ഭയങ്കര പണിയായിരുന്നു.
അത് പിന്നെ എന്നേ എപ്പോഴും ഉള്ളതാണല്ലോ.
അതെ ഇരുന്ന ഇരുപ്പിൽ അങ്ങ് തോന്നി അപ്പൊ പിന്നെ ഓരോരോ പണികളായി
ആ ഹഹ ആ
ഉം ഇതെല്ലാം കഴിഞ്ഞു പോതെല്ലാം കഴിഞ്ഞപ്പോ ഭയങ്കര മീത്ത്പേന
ആഹ
ഇന്നലെ ഞാൻ പറഞ്ഞില്ലരുന്നോ യോഗ ആ യോഗ ചെയ്യാൻ പോയിന്ന
ആ ഹ ഹ ഹ
ക്കെ ചെയ്തതാണെന്ന് അറിയത്തില്ലേ മീറ്റ രാവിലെ എണ്ണൂറ്റിപ്പത്തൊട്ടേ പനിയെങ്ങാളും പിടിച്ചാലല്ലോ നോർത്തണ അടുക്കിപ്പറക്കാൻ തിന്നെ പനി പിടിച്ചാണോ എന്ന ഒന്നും മനസ്സിലായില്ല
അത് കൊള്ള മ്മ്മ് പിന്നെ ചായ ഒക്കെ കുടിച്ചോ
ഇല്ല കുറച്ചൂടെ കഴിയും ചായ കുടിക്കൻ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ
യോഗ
ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ഇന്ന് ഈ ചൂടത്തെ എങ്ങനെ ചായ കുടിക്കാനാണ് അപ്പൊ കൊറച്ചൂടെ കഴിയും ഇവിടെ ചായ കുൊടി ആ ഞങ്ങള് വിളക്കൊക്കെ ആഹ ഞങ്ങള് വിളക്കല്ല എല്ലാം കത്തിച്ച് കഴിയ്പോഴ ചായ കുൊടി
ആഹ് ആഹ് ശരി ശരി ആ ആാ ഹാ ആ് ഞങ്ങൾ ആ സമയ ആവുമ്പം കടും ചായയും കടും എന്തതില ഇടും
ആഹ ഞങ്ങൾ ആ സമയത്ത് ചായ ചായന്ന് പറഞ്ഞാ ഇപ്പം ഷുഗർ കട്ടായയുകൊണ്ട് ചായയല്ല എല്ലാവാരും ചായ കുടിക്കും അത്ര
ഹെൽദി ആാണ്
പഞ്ചസാര ഇല്ല എങ്ങനെ ചായടിക്കാനാണ് പാല് പിന്നണെ ടിക്കാതെ പക്ഷെ ചായ ഒട്ടും കുടിക്കാൻ പറ്റിയല്ല അന്റെ വാലുകുടി
അ ആ പിന്നെ ആണോ
ഉം എല്ലായിടത്തും ഇപ്പം വയറസ് പനികളാണല്ലോ ചെറുതയിട്ട്
ആഹ ഹഹ ഹഹ ശരി ശരി ഉ ആഹ എന്നാ പറഞ്ഞെ എല്ലായിടത്തും
ഇപ്പൊ വൈറസ് പനീ അല്ലേ
ആഹ് അതെ അതെറസ് പനിയുടെ ഇതാണല്ലോ വാർത്തയിലൊക്കെ കാണിക്കുന്ന കണ്ടു ഇഷ്ടം പോലെ ആൾക്കാരെ ആശ്രയിച്ചെന്നൊന്നെന്നും പറഞ്ഞോണ്ടേ
ആഹ എന്നാ ചെയ്യാനാണ് മഴക്കാലം വന്ന് എതിലേ വന്നങ്ങ് പോയതേ ഉള്ളു അപ്പത്തേക്കിന് നാട്ടുകാരെല്ലാം ആശുപത്രില്ല
എന്നാ കാര്യമായിട്ട് മഴ അങ്ങ് പെയ്തുല്ലേ
ആഹ അത് തന്നെ ഈ മാസം അവസാനത്തോട് കൂടി മഴ പെയ്യാൻ തുറങ്ങുന്നാ പറയുന്നേ
ആണല്ലേ ആ ആ പെയ്യട്ട്
അതെ
എന്റെ കൂട്ടാരിയുടെ കൊച്ചിന്ന് ആഹാ അല്ല എൻറെ കൂട്ടാരിക്ക് കൊച്ചുണ്ടായിരുന്നു പറ പറയാൻ വരുമായിരുന്നു
ആഹ ഞാൻ വന്നരപെണ്ണകൊച്ചാലെ
അതെ അതെ അതെ കറക്റ്റ് എന്റെ ഡേറ്റിന്റെ എന്റെ പിറന്നാളിന്റെ അന്ന് തന്നെ
അതെ അതെ ഇരിക്ക ഇതുപോലത്തെ മാക്കാട്ട സവാളയത്തിലിട്ട് പീര് വേറെ കുടിക്കട്ടെ
അതുപോലെ തന്നെ എന്റെ വേറൊ ഒരു കൂട്ടുകാരി അവളുടെ കുഞ്ഞിന്റെ മിഥുനത്തിലെ തിരുവോണോ ഞാനും മിഥുനത്തിലെ തിരുവോണോ അതുപോലെ ഈ കൂട്ടുകാരി ജൂൺ ഇരുപത് ജൂൺ ഇരുപത്
ആഹ് കണ്ടോ രണ്ട് കൂട്ടുകാർക്കും
അതെ അതെ എനിക്ക് ആകെ ശരിക്കും നമ്മള് അതത് സ്കൂൾ ലൈഫിൽ ഒരു ഫ്രണ്ടും കോളേജ് ലൈഫിൽ ഓരോ ഫ്രണ്ട് എനിക്ക് അത്രേള്ള വലല് ഞാൻ ബാക്കി അങ്ങനെ ആരുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലേ അവര് രണ്ടും മുപ്പതേ എന്നെ ഉറക്കാൻ വേണ്ടി അവർക്കും അങ്ങനെ കിട്ടി
അത് രണ്ടും പിള്ളേർാണോ
രണ്ട്പെൺപിള്ളേര
ആഹ
ഉ ആണെന്ന് തോന്നുന്നു എന്നാ എല്ലാരും പറ പെമ്പിള്ളേരു ഉണ്ടാകുന്നീ പക്ഷെ ഞാൻ നോക്കാണത്തെ എല്ലാം പെൺപിള്ളേര് ഇപ്പൊ
ഞാനും അത ഇപ്പൊ ഇപ്പ ഒത്തിരി കണ്ടില്ലേ ഇപ്പൊ ആമ്പലർ അങ്ങനെ ഉണ്ടായ ആർക്കും കാണാനില്ലേ എല്ലായിർക്കും പെൺപിള്ളാരാണ്
ഇനി അതിനായിരിക്കും പാട്
ഇ ഒരു സമയത്ത് ഒരു കൊച്ചമായിരിക്കും
അതെ അതെ സീസൺ വൈസാ തോന്നുന്നു പിന്നെ
അയ്യോ തൊണ്ടക്ക് വേദനയ ചുമയും പോലെ തോന്നന്നു വൈകിട്ടത്തേക്ക് എന്ത ഉണ്ടാക്കുംന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിക്കുവ ഞാൻ
ആണോ ആഹാ
ചിക്കൻ എന്തേങ്കലും കൊണ്ടുവരാന്ന് പറഞ്ഞു ഇന്നും ചിക്കൻ മടുപ്പല്ലേ
അല്ല ഇന്നലെ കേക്കക്ക
കേക്ക് മേടിച്ചില്ലേ ഞാൻ ഷുഗർ കട്ടല്ലേ ഹലോ ഹലോ ഹലോ
കേൾക്കാൻ പറ്റുന്നില്ലേന്നെ
ആ ആ
ഇത്രയും നേരം കേൾക്കതില്ലായിരുന്നു ഇപ്പ കേൾക്കാം
ആണോ ഉം ആ
നീ എന്ത് ചോദ്യ ചോദിച്ച എന്നോട് ഞ ഷുഗർ കട്ടാന്ന് ഇപ്പ എത്ശ പറഞ്ഞു എന്നട് പറഞ്ഞാ കൊറച്ച ആളല്ലേ മേടിക്കാ മേടിക്കാന്ന് ഇവിടെപ്പം ഹസ്ബൻറിന്റെ ഫ്രണ്ട് പുതിയൊ ഒരു കട തുടങ്ങിട്ടുണ്ടേ അവിടെ ഈ വക എല്ലാ ഐറ്റ സാധനവും ഉണ്ട് അതുകൊണ്ട് ആശാന ഇപ്പ അത് ഈസി ആയിട്ട് കിട്ടും അപ്പൊ എന്നോട് പറഞ്ഞു കേക്ക് പറയാം ഏത് ഫ്ലേവർ വേണം എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ കേക്ക് വേണ്ട കേക്ക് മേടിച്ച എന്നെ കുഴപ്പംന്ന് വെച്ചാൽ മൂത്തവന് ഞാൻ മാത്രം കേക്ക് കഴിക്കുള്ളൂ ഹസ്ബൻറും ആ കുഞ്ഞിനും കഴിക്കത്തില്ല അങ്ങനെ വന്ന കഴിയുമ്പോ ത്തേ ഈ ഒരു കിലോ കേക്കന്ന് പറയുന്ന മുത്തൂരാ ആരെ മുക്കാൽ കിലോളം ഞാൻ കഴിക്കണം
അല്ല ഇപ്പൊ ഉണ്ടല്ലോ ഈ ചെറിയ കാ കിലോ പോലും ഇല്ലാത്ത ച ഈ മിനി കേക്ക്
ആ അതുണ്ടല്ലോ അതൊക്കെ മേടിക്കണമെങ്കി നമ്മള് കട പോണം ഓർഡർ ചെയ്യുമ്പോ അത് അവർക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ
ആഹ ഹ ഹ ഹ ഞങ്ങള് ആ ഞങ്ങള് കഴി ദിവസം അങ്ങനെ പോയ അപ്പത്തേക്ക് അമ്മയെ കൊണ്ട് ആശുപത്രിൽ പോയ അപ്പോൊ അവിടെ ഒരു ബേക്കറി കയറി ചേച്ചിയ വീട്ടിലോട്ട് ഉള്ള സാധനം മേടിക്കാനേ. അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയഞ്ഞ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലേ അവിടെ ടൗൺ ഏരിയ ആയതത് കൊണ്ട്.
ആ അതുകൊണ്ടാ ഇ ചെറിയ കടയിലൊക്കെ ഇവിടെ വലിയ വലിയ ബേക്കറി ഉണ്ടല്ലോ, അവളൊക്കെ ഞാൻ ഇങ്ങനെ കുഞ്ഞി കേക്കി ഒരു കുഞ്ഞി കാൻഡിൽ കത്തിച്ചു വെക്കുന്നേ
ആ അത് തന്നെ അത് തന്നെ ചെറിയ ആഹ ഹ് ഹ ഹ
ആ അതുപോലത്തെ കേക്ക് കണ്ടു പക്ഷെ ഷുഗർ മൊത്തത്തിൽ നിർത്തിയത് കൊണ്ട് നമ്മക്ക് ഇനി കഴിച്ചു തുങ്ങിയാ ചിലപ്പോ ഇപ്പൊ അങ്ങനെ കഴിക്കണം എന്നുള്ള ആഗ്രഹൊന്നു ഇല്ലേ
ആണോ അല്ല ഷുഗർ കട്ട് ചെയ്തിട്ട് അതിന്റെ മാറ്റൊക്കെ ഉണ്ടോ?
മാറ്റോണ്ടോ വച്ചാൽ കൊറച്ച് എനർജെറ്റിക്കായി
ആഹ് ആഹ് ഹഹ
പീര്ഡ്സൊക്കെ കറക്റ്റ് ആയിട്ട് വരാൻ തൊടങ്ങി.
ആണോ ഹ് ഹ് അതൊരു ടെൻഷൻ ആയിരുന്നല്ലോ? ആഹ് എനിക്കും അങ്ങനായിരുന്നു ഞാനത് പറഞ്ഞ് ഇത് അങ്ങനെ പറഞ്ഞപ്പെത്തേക്ക് എന്നെ വേറൊരു ചേച്ചി എന്നെ കളി ക്കി പിന്നെ ഒടനെ അങ്ങ് ശ ശരിയായോന്നെ
അല്ലല്ല സത്യാട്ടോ അത് അത് ഉള്ളത കഴിഞ്ഞ രണ്ട് മാസ്വവായിട്ട് അങ്ങനെ തന്നെയാ
അനി ഇതെല്ലാ കട്ട് ചെയ്തതിന്റെ പിറകെ എനിക്ക് ഇങ്ങനെ പ്രഗ്നൻറ് കേ കുഞ്ഞ ക്കെ ക്കെ ആയി അതുകൊണ്ട് ഞാൻ എന്റെ അനുഭവം കൊണ്ട് ഞാനത് പറഞ്ഞതാ.
പിന്നെ നമുക്ക് മെന്റലി അങ്ങനെ തോന്നുന്നാന്ന് അറിയത്തില്ല പക്ഷെ ഫിസിക്കലി കാണുന്ന ചേയ്ഞ്ചസ് ഇതൊക്കെയാണ്.
സീരിയസ്ലി അതിൽ വലിയ കാര്യവുണ്ട് അത് നമ്മളെ ടീമ്ന്നന്നെ നല്ല ചേഞ്ച് മെയിനാ ആയിട്ട് ഈ പീരയഡ്സില്ള്ളൊതാ
ആഹ് അതാ
ഉം
ഈ രണ്ടു മാസായിട്ട് പ്പോ എനിക്കെല്ലാം കറക്റ്റ ഒരു ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ-
അഹ് ഒരു വല്ല്യെരു ടെൻഷൻ ഒഴിവായല്ലോ
ആഹ് അങ്ങനീം പറയാ എന്നാലും വാകി ഈ വരുന്നടം വരെ ഉള്ള ദിവസം ടെൻഷൻട ണ്ടേ ആഹ് അതിന്റെ കലണ്ട്രക്കെ എങ്ങനാന്ന് പഠിച്ച് വെക്കണം. എന്നാലേ അറിയത്തുള്ളൂ
നാലാമത്തെ ദിവസം ഓലേഷൻ അത് പതിനാല് റ്റു പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനൊക്കെ മൂന്നൂസം കൂട്ടാം. അത് കെഴിഞ്ഞാ പിന്നെ പേടിക്കാനില്ലെന്നാണ് പറയുന്നത് അതായത് കറക്റ്റ്
കഴിഞ്ഞ പേടിക്കാനില്ലെന്നോ അതിന് മുമ്പ് പേടിക്കാനില്ലന്നോ?
ഈ മൂന്നായത് ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് ദിവസം അല്ലെ ഒരു പതിനാറ് വ്സം നമുക്ക് ഡേറ്റ് ആയിട്ട് പത്ത് റ്റു പതിനാറ് വരെ പേടിച്ചാ മതി അത് കഴിഞ്ഞാൽ പേടിക്കാനില്ല.
ആഹ് ഇങ്ങനെയൊക്കെ പറയും നമ്മടെ കഷ്ടകാലത്തിൻ ഒരു ദിവസം ഉള്ളിലോട്ട് ക്കെ അതോടെ തീർന്നില്ലേ ആഹ് ഒര് നിലം പോയി നിർത്തവം
ഞങ്ങളൊക്കെയാണെല് ഹോസ്പിറ്റ്ല് പോകുമ്പഴേ അവര് പറയുന്ന ഇങ്ങനെ അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ
ആഹ് ഇഞ്പ്പൊ വെക്കേഷനൊക്കെ വരണം
അഹ് അഹ് അഹ് ഇത് എല്ലാ പ്രാവശ്യം പറയുന്നല്ലേ ഇന്നട്ട് പോകുന്നുണ്ടോ ഇവിടെ അഹ് ആഹാ
അത് ശെരി ഇനി പോണോടി പോവാതെ പറ്റത്തില്ല ഉം ഇനിയിപ്പം ആഹ് അല്ല അച്ഛനമ്മന് അത്തന്നെ ഈ ഇവിടെ ഹസ്ബൻഡ് പറയുന്നത് എന്ന അറിയാവോ
ഏഹ്
ഇപ്പം ഇത്രം പ്രായ ആയില്ലേ കൂടിപ്പോയ ഒര് പത്തോ പതിനഞ്ചോ വർഷം കൂടെ കാണോള്ളൂ അതിങ്ങനേങ്ങ് പോട്ടെന്ന്. മൻസ്സിലായോ അവരോട് ഇതൊക്കെ ചെയ്യാ നമ്മളെ എന്തൊക്കെ സാഹിക്കു പ്രസവം പീര്ഡ്സ് ഇങ്ങനെ അട് കഴിഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങള് എല്ലാം നമ്മൾ സഹിച്ചില്ലേ അപ്പൊ ഇവരോട് ഇവൻ സഹി റ്റാൻ പറയുമ്പോ അവർക്ക് പറ്റത്തില്ല.
എഹ് അതെ എന്തോ പ്രശ്നമാണെന്നുള്ള രീതിക്ക് അവരത് കാണുന്നതെ.
നമുക്ക് അങ്ങനൊന്നും ഇല്ലന്ന് ഈ മണ്ടന്മാരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്.
അത് ഇച്ചിരി പാടുള്ള കാര്യ ആ ഹേഹേ
എന്ന് പറയുമ്പം അവർക്ക് ഒരുപാട് വേറെ പ്രസ്നങ്ങളാണ്. അവർക്ക്തൊന്നും ആരും കാണിക്കാൻ ബയ്യ നമ്മുക്ക് എല്ലാരും കാണിക്കാൻ ആഗ്രഹം ഉള്ള പോലെയാണ്.
അതെ നമ്മളെ പോലെ ഗതികെ
ആരുണ്ട് പിന്നെ ഒര് നിവർത്തിക്കേടെന്ന് പറയുന്നതേ
അതെ പിന്നെ ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നത്തില്ല എന്നുള്ളത് മാത്രേ ഉള്ളൂ അതെ അതെ എല്ലാം ഒന്ന് കഴിഞ്ഞ് വീട്ടി പോയാ മതി എന്നൊരു രീതിയാവും.
ഓ ഇൻകൃതൊന്നും ഓർക്കാനേ വയ്യ.
ഹാ ഹാ എന്നാലേ ഞാൻ വിളിക്കാം കുന്ന് കരയുവാ തോന്നേ ശരിയേ.
ആ ശരി ശരി.